ഹലോ?
ആഹ് കേക്കുന്നില്ലേ ആഹ് ആ പറഞ്ഞോളൂ എന്തൊക്കെയാണ്?
നല്ല വർത്താനം.
നന്നായിട്ട് പോണ് ഉം. വേറെന്താ മക്കളക്കെ അകത്ത് കയറിയോ?
ആ കേറി.
ഉം ഉം ഉം ഉം ഉം വടെ കേറീട്ടില്ല. വടെ റോട്ടില പ്പളും. ഇല്ലേയ് മഴൊന്നുല്ലാ അതോണ്ടെയ് ഇപ്പൊല്ലാരും പോർതാ. ഇന്നപ്പോ കളിക്കാനൊരു ചാൻസ് കിട്ടിയല്ലേ സ്കൂളും ഇല്ല ആഹ ഇന്ന് വെയില് ആ വല്യ വെയിലൊന്നുംല്ല എന്നാലും മഴയില്ല അപ്പം പുറത്ത കൂടെ എങ്ങനെ നട അകത്തു കേറാൻ കൂട്ടാക്കണില്ല സൈക്കളൊക്ക കൊണ്ട് ഇപ്പോ റോട്ടക്ക്റങ്ങിയത അപ്പൊ, പിന്നാലെ പോരാഞ്ഞാല് പേടിയാണാണും. വണ്ടി വെരും വെല്യ വണ്ടി വെരുമ്പം എപ്പോഴ ന്ന് വെരൂലാ, എപ്പോഴെങ്കിലൊക്കെ ചെക്കമ്മാരൊക്കെ ബൈക്കും കൊണ്ട് വെന്നാല് പ്രശ്നാവുംന്നര്തീട്ട് കൂടെ നടക്കാ.
ആഹ
അപ്പൊ റോട്ടിലാള്ളത്.
എപ്പ ലും വണ്ടി പോകൂലാ ലേ.
ഇല്ല, എപ്പഴൊന്നുംല്ല. എടക്കൊക്കെ ബൈക്കും വല്യ വണ്ടിയൊന്നും വരൂല. പോക്കറ്റ് റോഡ് ആയതുകൊണ്ട് പിന്നെ വീടുകളില വെര്ണ കാറും ബൈക്കുക്കെണ്ടാവൊള്ളൂ. അം അലോ വടെക്കൊക്കെ വെര്ണെ.
ആഹ്.
പ്പം അതൊന്ന് ശ്രദ്ധിച്ചാ മതി.
ഉം.
അപ്പൊ സൈക്കളുംകൊണ്ട് എറങ്ങണെങ്കില് ക്ക് റോട്ട്ക്കെന്നെ എറങ്ങും വേണം. എല്ലാരുണ്ടാവും കുട്ട്യളൊക്കെ അയൽവാസ്യളെ കുട്ട്യളും
ഇവരൊക്കെ ഉണ്ടാവും എല്ലാരും പോയി തുടങ്ങി ആഹ്, നമ്മളെന്നൊള്ളു. അങ്ങനെ പോവാ വീട്ട് കേറാന്ന് വാങ്കൊട്ക്കാനായല്ലോ.
അതെന്നേണേ സൈക്കിള് കൊടുത്തപ്പ റോട്ടിക്ക് പോകേണ്ടി വരും
ആഹ്, അപ്പ അമ്മളും കൂടെപോണം. ഇല്ലങ്കി പ്രശ്നാവും. അപ്പൊങ്ങനെ ഓലെ പിന്നാലെ നടക്കാ.
ഉം.
ഇന്നിപ്പോ നല്ല കാലാവസ്ഥ ആയപ്പോളേ
ആഹ്, കുട്ട്യൾക്ക് സ്കൂളൂല്ല്യ.
ആഹ്, സ്കൂളൂല്ലാ. അപ്പൊന്ന് ഉ ഉച്ചക്ക് ഒർക്കൊക്കെ കഴിഞ്ഞ് ചായൊക്കെ കുട്ച്ചി കളിയ്ക്കാനെറങ്ങ്യതാ.
എപ്പോഴ എങ്ങിട്ട് ഇങ്ങാണെങ്കിലും മഞ്ഞു എപ്പോ എങ്ങട്ട് ഇറങ്ങിയാലും സൈക്കിളൊന്നും ഇല്ലാത ഇറങ്ങിയാലുംവേണം കൂടെ പോവാ നായശല്യം നല്ലോണം ഉണ്ട്
ആഹ ഉണ്ട അവിടെ
ഉം ആഹ്, ഒന്ന് ഒ ഉപദ്രവൊന്നുല്ലെങ്കിലും ന്നാലും കുട്ട്യള് കണ്ടാ ഒ ഓടും. അപ്പൊ പിന്നാലെ ഓലും ഓടും. കടിയാ അങ്ങനെയൊന്നും പ്രശ്നന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല
ഫോണില എപ്പ നോക്കിയാലും നായ്ക്കള് കടി ഒക്കെ കാണാ
അഅ് കാണുമ്പോ പേടിയാണ്. ഔ ഓരോ കുട്ട്യളൊക്കെ അട്ച്ചി കൊട്ഞ്ഞിട്ണൊ കാണുമ്പൊ ഭയങ്കര പേട്യാ. വെടെം ഇതരെ കട്ട്ച്ചിട്ടൊന്നുല്ല ആരെം. ഷെ നല്ല നായ്ക്കളുണ്ട് നല്ലോണം. കൊരച്ചിങ്ങനെ ഓല് കുട്ട്യളോടും. ആഹ്, ഔ കണ്ടൂടാ മഴ ഉം
ദരേ വാർപ്പിന്റെ മേലന്ന്
ആഹ്, അത് വൈ വൈറലായീനി ല്ലേ, അത് അങ്ങനെയൊക്കെ അമ്മൾ ചെയ്തു പോവും. കുട്ട്യള നായെ പിന്നാലെ കൂട്ണ കാണുമ്പോ. വർപിന്റെ മേൽന്നൊക്കെ ചാടൊക്കെ ചെയ്യും.
ഇവിടെയുണ്ട് നല്ല ശല്യം
ആഹ്, ഉം ഒര് ദിവസം ഉം ഇതേപോലെ മക്കള് സ്കൂൾ പോകുമ്പോ പിന്നാലെ കൂടി അപ്പൊ അവര് അടുത്ത വീട്ട്ക്കോടി കേറി അപ്പഴ്ക്കെല്ലാരൊച്ചണ്ടാക്കി അഞ്ചാറ് നായ്ക്ക്ള് ഒരുമിച്ച്
ആഹ് ത് കടിച്ചാലും നല്ല പണിയാണേ.
ആഹ് കടിച്ചാ പിന്നെ ഏ കാലാ കാലം എടങ്ങേറല്ലേ.
ഉം
അയിന് അ അയിൻ്റാ ഒരിത് പേടിയാണെല്ലോ എന്നും. പേ എളകിന്ന ആഹ് പ അ മൂന്ന് കേസ് അങ്ങനെ കണ്ടില്ലെനമ്മളിപ്പോ
അ ആഹ് അതാണെ ക്ക സൂചി വെച്ചൂന്നെ
രണ്ട് മൂന്ന് കുട്ട്യാള് ഇപ്പട്ത്ത് മരിച്ചല്ലോ ഇപ്പട്ത്തല്ല കൊറച്ച് മുന്നായിട്ട്.
അയ്നെ സൂചി വെച്ചോല്ലൊന്നെര്തി സമാധാനിച്ചാൻ പറ്റൂല
ആഹ് മുറിയൊക്ക ഒണ്ങ്ങി പിന്നെ രണ്ടാമത് പനിയൊക്കെ വന്നിട്ട്
ആഹ്
അയിന്റ അണുക്കൾ ഇതായിന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയി റ്റവ് ചികിത്സിച്ചാൾക്കാരയ്‌നു. മൂന്ന് രണ്ട് കുട്ടികളോ മറ്റേ ഇങ്ങനെ ആയില്ലേ മരിച്ചിലേ എന്താ അയ് നായി തലക്കൊക്കെ കടി കൊണ്ടാ പിന്നമ്മുക്ക് ഒറപ്പിക്കാൻ പറ്റൂല എത്ര ചികിത്സിച്ച് മാറിയാലും
അതോ നല്ല വേദനയ്ക്കാര തോന്നുണു സൂചി വെക്കുമ്പോ
ആഹ് പറയാ ഔ ആലോയിച്ചൂടല്ലേ ചെറിയ മക്കളൊക്കെ കടിച്ചാല്.
ഉം അല്ലെ പൂച്ച മാന്തിയാ തന്നെ സൂചി വെക്കുമ്പോ ആ മുറിടെ നാലു പൊറം വെക്കുന്ന് പറയണേക്കാം
ആഹ് ഭയങ്കര പ്രശ്നാണത് അവർക്ക് എന്തെങ്കിലും പൂച്ചേം വീട്ടില് വളർത്തണ വളർത്തണ പൂച്ചേനൊക്കെ പേടിയാണല്ലോ. പ്പം ആഹ് എനി പോം ന്നു പൂച്ച അണ്ണാന് ഇതേപോലെ മോന് ഇതേപോലെ അണ്ണാൻ കുട്ടിനെ പുടി ച്ചണ്ടൊന്ന് വീട്ടില് വളർത്തീനി ന്നിട്ട് ഇൻക്ക് പേടിയായി തെന്തെങ്കിലും ചെയ്യോന്ന്ള്ളെ അഒക്കെ ആ വർഗത്തിൽ പെട്ടന്നേണല്ലോ ഈ സംഗതീൻ അയിനൊക്കെഷ് ട്ടാണ് പക്ഷെ ഇൻക്ക് ഇങ്ങനെ ആലോയിക്കും ഇബലിങ്ങനെ തലയിലും മേത്തും വെച്ച് കൊണ്ടടക്കും. ഞാ ൻപിന്ന ദിവസോം ആഹ് വേറൊരു ചെക്കൻവന്ന് ചോയിച്ചപ്പൊ ഞാനെടുത്തൊട് ന്നോ കൊണ്ടോയ്ക്കോ ന്ന് പറഞ്ഞിട്ട് അല്ല അയ്ൻ നമ്മക്ക് മെ ഈ മൃഗ് ഇവിടെ പോയാല് മൃഗാശുപത്രീ പോയാ സൂചിയൊക്കെ വെക്കും. ക്കും പ്രതിരോധ കുത്തിവെപ്പൊക്കെ വെച്ച് തരും ശാ നമ്മള് കൊണ്ടടക്കണ ഇങ്ങനെ ഞാൻ എന്തു പണിയെയ്തു ഞാൻ വേഗം കൊടുത്തണ്ടൊഴിവാക്കി പേടിയായി ഇവരോട് പറഞ്ഞാ കേക്കൂല കളയ കൊല്ലാൻ പറ്റൂലല്ലോ നമ്മുക്ക് ജീവികളെ
ഉം കുത്തിയപ്പൊക്കെടുത്ത പിന്നെ കൊഴപ്പല്ല തോന്നുന്നു.
ആ ഓൽക്ക് കുത്തിയപ്പൊക്കെട്ക്കണം ഇന്നാ നമക്ക് പ്രശ്നല്ല ഇന്നാലും പിന്നെ മാന്തിയാലും വല്ല്യ പ്രശ്നല്ല ന്നാലമ്മള് ചികിത്സിക്കേണ്ടി വരും നമ്മൾക്ക് സൂചിയൊക്കെ വെക്കേണ്ടിവരും പണ്ടൊന്നുംങ്ങനെ പൂച്ച മാന്ത്യാലൊന്നങ്ങനെ സൂചി വെ‌ക്കലി ല്ലെ കൊറേ മുന്നൊന്നും. നമ്മൾ ഇൻ്റൊന്നും ചെറുപ്പത്തിലൊന്നും പൂച്ച മാന്ത്യലൊന്നും പെരേലെന്നെ പറയൂല.
എപ്പഴും മാന്തലും ഒക്കണ്ടാവു
ഉം പൂച്ച മാന്തിയാലൊന്നും വിഷയല്ലേനി ഇപ്പൊ അവക്ക് പേടിയാണ് പൂച്ചമാന്തിയാലും എലി മാന്തിയാലും എല്ലാ സംഗതി ഈ ഈ സൂചി വക്കാഞ്ഞാ നമ്മൾ പേടിച്ചിട്ട് തന്നെ നമുക്ക് അസുഖം വരും.
ആഹ് അവിടെ എഹ് സൂചി വെക്കുമ്പോ എന്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെണ്ട് തോന്നണു.
ആഹ് ആ ഓൽ ഓൽക്കത് തിരിയണ്ടേ അല്ലാ ഓൽക്ക് അമ്മള് ചികിത്സിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്താല് അയ്ന് നമ്മുക്ക് ഓൽക്കൊരു രേഖ വേണല്ലോ.
ഉം
അയിനാവു ഒപ്പിടീക്കണതൊക്കെ ഉം വേറെന്താ പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ ആയോ രാത്രിയേക്ക് എന്താ
ആഹ് അതൊക്കെ ഉച്ചക്കത്തിന്റെ തന്നെ
ചോറുതന്നെയാണോ ചപ്പാത്തി ഒന്നും വേണ്ടേ അത് അവൾക്ക് ഓരോ കാരണം ഓരോ പരാതി പറയാൻണ്ടാവും
ചെലോര് ചോറ് കഴിക്കും ചെലോര് സാലഡ് എന്തേലൊക്കെ
ഉം ഏഹ് അങ്ങനെ ഓരോരുത്തര് അപ്പം അങ്ങനെ നിർബന്ധം ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലൊക്കെ ആയാ മതീലേ
ഉം
ഉം ഞമ്മക്കു അങ്ങന്നെ ചോറന്നെ സാധാ ഭക്ഷണം. പിന്നെ ചെല ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും.
ആഹ്
ഇന്നിപ്പോ ഒന്നുംല്ല ഇന്ന് എന്തേലൊക്കെ ഉണ്ടാക്കണം.
ആഹ്
ഇന്നിങ്ങനെ ഒന്ന് ഇപ്പ ഉച്ചക്കൊരു പരിപാടിണ്ടായിന് അപ്പ അയിന് പോയപ്പോ പിന്നെ രാവിലെ വെച്ചില്ല.
ആഹ്
അപ്പൊ ഞ്ഞി എന്തേലും തട്ടി കൂട്ടണം രാത്രിയാകുമ്പേക്കും കഴിക്കാനാകുമ്പോഴത്തേന്
കുട്ട്യോൾക്കൊക്കെ അത് മതിയാകോ കടി എന്തേലും ഉണ്ടാക്കിയാ
ഓഹ് ഇഷ്‌ടാണ്.
ആഹ്
കുട്ട്യാ ആഹ് അങ്ങൻത്തെ എന്തെങ്കിലുക്കെ ഉണ്ടാക്കിയാലേ നമ്മക്ക് ഇണ്ടാക്കാൻ മടിച്ചിട്ട് ഇണ്ടാക്കാതിക്ക
ആഹ്
ചോറടെ വെച്ചച്ചാല് പിന്നെ പ്രശ്‌നം ഇല്ലല്ലോ. പിന്നെ പണില്ല. വൈകുന്നേരം എന്തേലും ഉണ്ടാക്കാ പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടായിട്ടല്ല മടിയാണ്.
ഉം
പ്രശ്നൊന്നൂല്ല അവക്കിഷ്ടണ് എല്ലാർക്കും ഇഷ്ടാ. എന്തെങ്കിലുംരു ചപ്പാത്തിയായാൽ നല്ല മീൻകറിയോ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെണ്ടെങ്കില് ചപ്പാത്തി വെള്ളപ്പം അങ്ങനെ എന്തെലുക്കെ ഉണ്ടാക്കിയാല് ഭയങ്കര ഇഷ്ടാ.
ഉം
അങ്ങനെ ഉം കൊടുക്കലുണ്ട് എന്നൊന്നും ഉണ്ടാക്കാൻ കഴിയൂല്ലല്ലോ അതൊരു പണിയല്ലേ വൈകുന്നേരം ആയാ പിന്നെ. വൈകുന്നേരം എന്തായാലും ചായക്കടി അല്ലാതെ ഉണ്ടാക്കൂട്ടോ സ്നാക്സ് എന്തെങ്കിലു ഉണ്ടാക്കും ഏഹ് പിന്നെ ഓള് വി മ മരത്ത് ഇവടെ മരത്ത്മ്മലെ ഇ റംമ്പൂട്ടാണ്ട്. അപ്പൊ അഅ് പർച്ചൊട്ക്കാന്. അഅ് ആയിട്ടില്ല. പഴ്ക്കാതെ പർച്ചിട്ട് കാര്യല്ലല്ലൊ? പച്ച
ആഹ്
അയ്നാണ്.
ങ്ങളെ വീട്ട്ത്തെൻയോ?
ഹ. ആഹ് അമ്മളെ വീട്ട്തന്നെ.
ഉം അതൊന്നും നിറം മാറുമ്പോക്ക വേണ്ടി വരുംല്ലേ
പച്ച ആവുമ്പ കയ്പ്പാവും അഅ് രസണ്ടാവൂല. ആഹ്. ആ ഓൽക്ക് അയിന്റെ ത് അറിയില്ലല്ലോ. പർഞ്ഞാ മനസ്സിലാവൂലല്ലെ? പച്ചയാണ്ന്നുള്ളത്
കൊറേണ്ടായിട്ടുണ്ടോ
ഇല്ലാ. ജ് ഒര് മര്ത്ത്മ്മല് കൊർച്ച്. അഅ് പ്പൊ രണ്ടർഷായിട്ടുള്ളു കുഴിച്ചിട്ടിട്ട്. രണ്ട് വർഷം മൂന്നാം വർഷായി ട്ടെള്ളൂ.
ആഹ് പെട്ടെന്ന് കായ്ച്ചിണ് ണ്ട്.
ആഹ്. മൂന്നാമ ലുലു ഇവടണ്ട്. ഏ. ഞാ മുല്ലേയാര്ച്ച്. മക്കളെ ചോദിച്ചു വരിയാണ് മക്കൾ റോട്ട്ക്ക്ന്നട്ടെ
ആഹ്
മൂന്നാം വർഷം ആയിട്ടുള്ളൂ കുഴിച്ചിട്ടിട്ട്
ആഹ്
രണ്ട് വർഷും കുറച്ചും ആയിട്ടുള്ളൂ പക്ഷേ ഈ വർഷം കുറച്ച് കായി ഉണ്ടായി ണ്ട്. അഅ് അ പ്പഴ്ത്തിട്ടില്ല ഇത്‌വരെ. പ്പൊ പുതിയ ണ്ടായതാ. പച്ച കളറാപ്പളും.
ആഹ്.
മഞ്ഞ കളർ ഇങ്ങനെ ആയി നിക്ക് ണ്ട്. ചെറുതായിട്ട്.
ആഹ് മഞ്ഞ ആയിരിക്കും ചിലപ്പോ
ഉം. അഅ് നല്ലോണം ആയിട്ടില്ല. അയിന്റെ ആ കുറ്റിക്കലും കായിന്റെ കുറ്റിക്കലും ഇങ്ങനെ മഞ്ഞായി വരുന്നുള്ളു
ഉം. പഴ്ത്താല്ള്ള അറിയാലേ
ണ്ട. അഅ് ആ ഓള് എന്ത് കണ്ടാലും പറിച്ച് പോവും. അപ്പ അയിന്റെ മു അപ്പൊന്ന് ചിക് ക്കുമരണ്ട്. ഒരൂസണ്ട് രണ്ട്, മൂന്നാല് കായ് ചെറീ കുഞ്ഞ്കായ് പർച്ചൊ ണ്ടന്നാണ്ട് ഇൻ്റേല്തരുന്ന്. പഴ്ത്ത്ണും പർഞ്ഞ്. അവൾക്ക് അറിയില്ലല്ലോ കുട്ടികൾക്കല്ലേ ചെറിയ കായ് പറിച്ച കൊണംന്നർട്ട് അതാ അങ്ങനെയണ്ട് ഇതിപ്പോ കിട്ടായിട്ടാ കൈ കൊണ്ട് കിട്ട്യാ ഓള് പറച്ചും
ആഹ്